എന്തൊക്കെ സുഖാണോ എങ്ങനെയായി പോണെ മഴണ്ട മഴ ഇണ്ടാവും
ഉം മഴ ദിവസാണ് തോന്നുണ്ട് രാവിലെ തൊട്ട് മഴയായിരുന്നു
ആ ഇവിടെ അതേപോലെ തന്നെ
ആ ആ ഭക്ഷണം കഴിച്ചോ ഉച്ചയുറക്കത്തിലായിരിക്കുംല്ലേ
ആ ഉറങ്ങീട്ടിരിക്ക ഇങ്ങനെ ഒരു കഴിഞ്ഞിരിക്കയാണ് മോന് മോന് മോന് ഉറങ്ങാണ്
ഉം ഉം നമ്മളല്ലെ ഇന്നാള് ടൂറൊക്കെ പോണന്ന് പറഞ്ഞീന്ന് ഇണ്ടായില്ല്യ പോണെന്ന് പറ പറഞ്ഞു പിന്നെ ആരും അങ്ങനെ ഒന്നും മിണ്ടന്നും കേട്ടില്ല്യ
ആ പിന്നെ ആർക്കും അതിനെ പറ്റിയൊരു ചർച്ച ഞാൻ അങ്ങനെ ആലോയിക്കാരുന്നു നമുക്ക് പോവണംന്ന് പറഞ്ഞുന്നല്ലാതെ ആര് അതിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ ആലോചിക്ക
ഏതാണ് എല്ലാരും പോണംന്നൊക്കെ പറഞ്ഞ് എല്ലാരും മുന്നിട്ട് ഇറങ്ങി പക്ഷെ പി പിന്നെ ആരെങ്കിലും യാതൊരു വിവരവും കാര്യങ്ങളും ഒന്നുംണ്ടായില്ല
ആ നമ്മള ചർച്ച ചെയ്യ് ഒന്നും കൂടെ നമ്മള് കൂടിട്ട് നമ്മൾ ചർച്ച ചെയ്യാ പോയാലോ
ആ പോവാലോ ഏടക്കെ പോണന്ന് ഒരാള് പറയുന്ന ത്രം മറ്റുള്ളരാൾക്ക് പറ്റൂല്ല അതാണ് പ്രശ്നം സ്ഥലം നോക്കിട്ടാ ഞാൻ നുസരിച്ച് പോണം. മം പിന്നെ എല്ലാരും കെ എസ് ആർ ടി സില്ലേ പോണത്
ആ നമ്മളെ അങ്ങനെ പോയാല്
ഉം അതെന്തച്ചാ തിരക്കായിരിക്കേ. നിക്കാനൊ ന്നും ഇരിക്
മം എന്നിട്ട് നമ്മള് എന്റെ വീട്ടിൽക്കു പോവാ നല്ലത് ലേ
കണ്ടിയൊക്കെ വിളിച്ചിട്ട് പോവായിരിക്കും നല്ലത് അതാവുമ്പം നമ്മുടെ ആഹ് കുറേ പേര്ണ്ടാവ്‌മ്പം പിന്നെ ബസിനൊന്നും പോവാൻ പറ്റൂലല്ലോ. നമ്മള് രണ്ടോ നാലോ ആളുകളൊക്കെ ആണെങ്കില് പിന്നെ കെസ്ആർ ടി സി കൊക്കെ പോയാ ശരിയാവുള്ളൂ ഇപ്പൊ പിന്നെ ടൂർ ബസ് ആയിട്ട് കെ എസ് ആർ ടി സി തന്നെ പോകുന്നുണ്ട് പക്ഷേ ഒപ്പം ഉണ്ടെങ്കി അതൊന്നും ശെ ശരിയാവില്ല അപ്പം ഞാൻ ബസ്സിനെ പോക ണ്ടിയേരും ഉം ഒന്നും കൂടെ നമ്മുക്ക് ഗ്രൂപ്പിലൊക്കെ പറ
മക്കൾസ് അവധിയല്ലേ ഉം
ആഹ് ആഹ്
മക്കൾക്ക് അവധിയില്യേസം എത്രയ നമ്മൾ പോവാ
ആ ആ എങ്ങനെ പോണ്ടേ എ പൈസിം കാര്യങ്ങളും അല്ലെങ്കിൽ എത്ര ദിവസത്തിനാന്നുള്ളതൊക്കെ ശരിക്കൊന്ന് കണ
ഒരു ഒരു ദിവസിനൊക്കെ നിന്നിട്ട് വരാ അതെല്ലെ അപ്പളല്ലേ രസൊള്ളു
ആ റിസോർട്ടിലൊക്കെ നിന്നിട്ട് പോരുന്നതായിരി നല്ലത്
രസല്ലേ കുട്ടികൾക്ക് തന്നെ അതൊരു വേറൊരു രസായിരിക്കും
ആ കുട്ടികൾക്കും ഒരു ഇതല്ലേ വേറെ വൈബായിക്കും
ആ ഓര്ക്ക് അവധിയുള്ള ദിവസം നമുക്ക് നോക്കാ മം
ഇട്ത്തച്ചു പിന്നെ
പിന്നെ അത നമ്മൾ ചോദിച്ച വയനാട് വയനാട്ക്കെ വയനാട് കക്കാടംപൊയിൽ റിയ അവടെക് ലോ ന കട നിക്കാനുള്ള സൗകര്യം ഇല്ലോ
വയനാട്ടിലോ
ആ വയനാട്ടില് ഇപ്പ കാ അവിടെ കാണാനും കൊറേ സ്ഥലങ്ങളണ്ടല്ലോ എടക്കൽ ഗുഹ സ് ക എന്ന പറഞ്ഞിട്ട് നമുക്ക് സൂചിപ്പാറ അങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ടല്ലോ
ആ അവിടെ പോയിട്ടുണ്ട് സൂചിപ്പാറയ്ക്കൊക്കെ നല്ലോണ്ണം താഴേക്ക് പോയിട്ട് വേണം കാണുന് ത്രങ്ങാനും ഇറങ്ങേണ്ട സ്റ്റെപ്പുകളെക്കെന്ന്റിയോ ഇങ്ങളവിടെ പോയിട്ടില്ലേ ഇതിൻ്റെ മുന്നേ പോയിട്ടുണ്ടോ
ഇല്യ ഇൻക്കങ്ങനെ അവ്ടെ പോണതു നല്ല ആഗ്രഹണ്ട് അതാ അതാ പറ
ആ അതേമാതിരി ആ തടാകത്തിന്റെ അവിടെ. പക്ഷെ അതൊക്കെ ന്നറിയോ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നിം കുറേ പോയിട്ടാണ് അടുത്ത സ്ഥലം ഉണ്ടാവ
ആ ആ അതെയ അങ്ങനെ അതാവുമ്പോൾ ബുദ്ധിമുട്ടാണില്ലേ
ആഹ് അങ്ങനൊക്കെയാണ് അത് ഇണ്ടാവ
ഇൻക് അന്നെ അങ്ങനത്തെ കൊറെ മുന്നേ അടുത്ത സ്ഥലങ്ങള് കാണാനൊക്കെ നല്ല ആഗ് രഹണ്ട്. വയനാട് അടുത്ത സ്ഥലങ്ങളൊ ക്കൊന്ന് പോകണംന്ന് നല്ല ആഗ്രഹണ്ട്
ആ ആ നല്ലതാണല്ലോ വനവൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണ് വയനാട് ഊട്ടി കാര്യായിട്ട് ഇപ്പ എല്ലാവാരും വയനാട്ടക്ക് പിന്നെ മൂന്നാറ് അങ്ങനെയൊക്കെയള്ള സ്ഥലങ്ങളല്ലേ പോകുന്നുള്ളൂ മൂന്നാർക്കെ പോ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയു
പ്രത്യേകായിട്ട് കാണാനൻ അങ്ങനത്തൊന്നും ഇല്ല
ഉം ഉം അവിടെ മലകളൾക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി അതിനേക്കാലും നല്ലത് പിന്നെ മൂന്നാർ മറ്റേ വയനാട്ടില് അത്യാവശ്യം നല്ലണം
ആ ആ ആ ഞാങ്ങനെപ്പോ ഇവിടെ എൻ്റെ തിന്റെ കൂടെ പോയതി ഇപ്പോ മക്കളെ കരെടെ പോയത് മൂന്നാറ് കൊടക്കനാല് അതെ അവസാനമായിട്ട് പോയത് ഉം കഴിഞ്ഞ വരവില് നെ പോയത് അവിടെയാണ് പക്ഷെ അവിടായി പോയിട്ട് ഇങ്ങനെ അല്ലാതെ പക്ഷെ ആരോ പറഞ്ഞഞ് അങ്ങനെ നിങ്ങക്ക് ഇന്ന് പോവാനരാഞ്ഞിട്ടാണ് അവിടെ കാണാൻ കുറെ സ്ഥലങ്ങളു അന്വേഷിക്കഞ്ഞിട്ടാെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞമ്മൾ യ്യടാാ നമ്മള എങ്ങനെ വെച്ചാ അന്വേഷിച്ചതും ഇല്ലങ്ങനെ കുറച്ച് സ്ലങ്ങ പ ങ്ങനെ പോന്ന്
ആ അന്വേഷിച്ചറിഞ് പോവാണില്ല എല്ലാരും ആ ചോദിച്ചറിയണം എവിടേക്ക എന്തൊക്കാണ് കാണാന് അങ്ങനെൊക്കെ എവിടെക്കെ ചെയ്യണ്ട എന്നൊക്കെറിഞ്ഞിട്ട് അതിനനുസരിചു പോകേണ്ടെ മറ്റേ നമ്മ ബസ്സിന് പോകാണെങ്കിൽ എന്തായാലും അറിയല്ലോ
പട്ട എടുക്കാൻ പറ്റി നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇണ്ട് കേട്ടോ
എവിടെ
മൂന്നാർക്ക് മൂന്നാർ കൊടൈക്കനാലൊക്കെ
ആ ആ ഒരുപ്പോ നല്ല നല്ല ഫോട്ടോസ് കിട്ടി
അ ഫോട്ടോസും കാര്യങ്ങളൊക്കെണ്ടാവും പിന്നെ വയനാട് കാര്യായിട്ട് ഊട്ടി വയനാട് ഇക്കൊക്കെ തന്നെയല്ലേ പോകുന്നേ മ്മളവിടെ എന്ന എന്തായി ഭക്ഷണത്തിനൊക്കെ കറി കൂട്ടാനൊക്കെ
നമ്മള് വെത്തലല്ലേ ചെറിയ മീനല്ലേ വെത്തല്
ആ ഞങ്ങള് പത്തൽന്നൊക്കെ പറ ഇ പറയല ചിലയിടത്ത നത്തൽറയും ചെില വത്തൽ നിറോ
ആ വേറെ അല്ല അത് മല്ലി അടിച്ചിട്ട് മല്ലിക്കര കീടെ വെച്ചു മുളകിടാതെ മല്ലി അധികം ഇട്ടിട്ടില്ല കറി വച്ചു പിന്നെ. നല്ല മീൻ പൊരിക്കേം ചെയ്തു
ആഹ ആഹ നേരത്തെ വരും മീൻ കാരനൊക്കെ
ഞങ്ങള് മീൻകാരന്റെ അടുത്തോ ഞങ്ങള് അങ്ങാടി പോയിട്ട് വാങ്ങിയ്ക്കലാണ്.
അടുത്ത് ടൗൺ ഉണ്ടാവു അല്ലേ.
അടുത്ത ചെറിയൊരു ണ്ട് അവിടെ പോയിട്ട് അടാ മീൻണ്ട് വരും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ വരും പറ്റിയെ വാങ്ങിക്കും.
അങ്ങനെ വരും അതുകൊണ്ട് പിന്നെ അവന ഇഷ്ടമുള്ളത് പഠിച്ച മറ്റേതാാവുമ്പോ അവര് കൊണ്ടുവരുന്നുന്നത് നമ്മ ണ്ടല്ലോ നാല മണിക്ക് എന്നിട്ട ചായ കടിണ്ടാക്കും
ആഹ ഇല്ല എപ്പഴെങ്കിലുംക്കെ ഭർ ഭർത്താവ് മൂപ്പർ ഇവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മൂപ്പരക്ക് എന്തെങ്കലൊക്കെ ഇഷ്ടമുള്ളത്ലൊക്കെ ഉണ്ടാക്കി
ആഹ ആ അങ്ങനെ പിന്നെ ഇത് മഴായിട്ട് എവിട പോയിട്ടുണ്ടാവലേ അല്ലേ
അതല്ലെങ്കിലും മൂപ്പർക്ക് എന്തേലും എടുക്കും
ആഹ ആഹ പിന്നെ മക്കൾക്കൊക്കെ ഒന്ന് ഞായറാഴ്ച ആയ കൊണ്ട് ലീവല്ലേ അപ്പൊ ഫോണിലോ ടീവിയിലൊക്കെ ഉണ്ടാവൂലേ
എങ്ങനെ.
മക്കളൊക്കെ ഫോണിലും ടി വിയിലും ആയിരിക്കൂല്ലേ
ആഹ ടി വി ഇല്ല ഇവിടെ ഫോൺന്നെ അതേറ്റ്
കാര്യയിട്ട് അതന്നെ. ഇന്ന് രാവിലൊക്കെ എന്താ ഞാനിപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നേയുള്ളൂ ഇപ്പൊ.
ആഹ് ഇപ്പ എന്തിനാ പോണത് ഞാനാ ചോയ്ക്കാൻ പറഞ്ഞേ ഇപ്പ എന്തിനാ പോണ
ഉം ഞമ്മൊന്ന് പോ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് പോന്നതല്ലേ നമ്മ ഒരുമിച്ച് പഠിച്ചപ്പോ. പിന്നെ ഇപ്പോ ഇപ്പൊ അയിന്റെ ബാക്കി ഇങ്ങനെ പഠിക്കണു ചെറിയ കോസൊക്കെ ചെയ്യാലോന്ന് വിജാരി
ഉം ഉം ഉം ഉം ഉം
വന്ന് മക്കളായി തിരക്കായി പിന്നെ
ഉം ഉം
ഉം പിന്നെ നീ എന്തിന് വേറ
അന്നത്തെ അതോടു കൂടെ കൈഞ്ഞല്ലം ഉം വീട്ടിലെ ജോലി തന്നെ വേറെ ജോലിയൊന്നുംല്ല
ആഹ് ആഹ് അങ്ങനെ
അ വൈന്നാരാവ ഈ രാത്രിയാവ ഒക്കെ
അതന്നെ അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുവല്ലോല്ലേ
ഞാനിങ്ങനെ ചില ദിവസം ഇങ്ങനെ ആലോയിക്കും
ആഹ് ആഹ് എന്ത്
അല്ലെ നമുക്ക് ഇതന്നെ ഉള്ളു പണിന്ന്റിയ ചെല ദിവസ ഞ ആലോയിക്കെ എന്താപ്പൊ അവസ്ഥ ഇതന്നയെ ഒള്ളു കാര്യായിട്ട്
കാര്യായിട്ട് എന്താ രാവിലെ എണീക്ക എന്താ ചായ കടീം ഉണ്ടാക്ക അടിച്ചു വാരുക, തുടക്കുക പിന്നെ വെച്ചുണ്ടാക്ക
ആഹ് തന്നെ. ല്ലാരും കെടന്നിട്ടോ കിടക്കണെങ്കിപ്പോ മൂപ്പര് ഉള്ളതൊണ്ട് പതിനൊന്നര മണി എങ്ങനായാലും ആവും
ഓൺ ഓൺലൈനിലായിട്ട് എന്തെങ്കിലു ഒക്കെ വർക്ക് ചെയ്ത് കൂടന്നാ
ഏഹ് നോക്കണം ന്നൊക്കെ ആണ്. പിന്നെ ഒന്നൊര് ഒയ്വ് ഒരൊഴിവ് വെച്ചിട്ട് കിട്ടണില്ല
അല്ല ഈ പ്രൊഡക്റ്റൊ സാധനങ്ങൾ വിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വേറെ ന്തെങ്കിലു ഒക്കെ ആ മറ്റേങ്ങള് അഡ്മിഷൻ എടുത്ത് കൊടുക്ക കുട്ടികൾക്ക് പഠിക്കാന് അങ്ങൻത്തൊക്കെ ഇണ്ട് കുറെ എന്തിലൊക്കെ ചേരണങ്കി ഇന്നോട് പറഞ്ഞാ മതി ഞാൻ ചേർത്ത് തരാം
ആ ആഹ് ഞാനിന്നല് ഞാൻ വിളിക്കണ്ട് ഇങ്ങളെ. അത് പിന്നെമ്മക്ക് സം സാരിക്ക
ആഹ് ആഹ് അങ്ങനാക്കുമ്പൊ ഈ കു ട്ടിയേക്കൊക്കെ പഠിക്കാനൊക്കെ ഇപ്പങ്ങളെ കുട്ടിയേക്ക് ക്ലാസ് എടുക്കണംന്ന് ഉണ്ടെങ്കിലൊക്കെ ഇങ്ങക്ക് കുട്ടിയെള് ഏതെലും വിഷയത്തില് ബാക്കിലാണങ്കി അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്ക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ പ്രൊഡക്റ്റുകള് നമ്മള് സാധനങ്ങൾ വിൽക്കുക അഹ് ഇതില്ലേ ആവശ്യക്കാർക്ക് എത്തിച്ച് കൊടുക്ക പിന്നെ ഡ്രസ്സിന്റെന്നെ ഇണ്ട്. ഡ്രസ്സ് വേണെങ്കി അങ്ങനത്തതും ചെയ്യാം അങ്ങനെ ഒരുപാട് ഇത്ണ്ട്. ഫ്രീ ടൈമിൽ വെറുതെ ഇരിക്കാണ്ടല്ലോ എന്തെങ്കിലൊ
ഉ ഉം നിങ്ങൾ അ ആ ഞാൻ പറയണ്ട് നിങ്ങളോട് ട്ടോ
ആഹ് ആ് അ ആാവശ്യംുണ്ടെങ്കി വിളിക്കണ്ടോ
ഉം ഉം ഉം
ഒരുവിധൊക്കെണങ്ങളൊക്കെ ഓൺലൈൽ തന്നെല്ലള്ള കാര്യമായിട്ട്
ആഹ ആഹ ഞാന അറിിയക്കും ഞാൻ തന്നെ ഉള്ളൂക്ക ഇങ്ങനൊക്കെ നക്കെ
എന്തെങ്കിലുമൊക്കെ പത്ത്ു പ രൂപ അമനാന്റെ കയ്യിും സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഇപ്പപ്പോ എങ്ങനെയെങ്കിലും നല്ല വഴയിലൂടെ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ
നമുക്ക് വേണം എന്നുള്ളതില്ലേ നോക്കണംെങ്കിലെ എല്ലാരും ഓോന്ന്ല്ലോ ിലക്കെ ചെയ്യാം
ആഹ ആഹ മക്കളെന്തെല ക്ക ചോദുമ്പോ അവർക്കെ ന്തങ്കുമൊക്ക വങ്ങിച്ചു കൊക്കതിനൊക്കെെങ്കിലൊക്കെ അതിനെ അവന്റെ അടുത്തന്നെ വേണ്ട
പത്ത് രൂപണ്ടോ അഞ്ചു രൂപ കണ്ട അദ്യം ചെയ
അതന്നെ യിസിന്റെ ഇടക്കിടക്ക് കട്ട ആാവുന്നുണ്ടോണണ്ട് എളി
ഞാ ശരി ആഹ ശരി